കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ എന്താ ഒരു ഇററുണ്ടായിരുന്നല്ലേ നേരത്തെ
സ്റ്റാർട്ടിങ് ചെറിയൊരു ഇതുണ്ടായി ഹസ്
ആ വർക്കൊന്നും ചെയ്യുന്നില്ല
ഇല്ല ഇല്ല
പിന്നെന്തൊക്കെ
ഇന്ന് മഴ ഉണ്ടോ
ഓ അതേ ഉള്ളൂ
ഭയങ്കര മഴയാ അവിടെയോ ഇവിടെ മഴ തന്നെയാണ്
ഉം ഉച്ചക്ക് കൊറച്ച് കുറവുണ്ടായിരുന്നു ഇപ്പൊ നല്ല മഴയുണ്ട്
ഉം
ഉം പിന്നെ എന്തൊക്കെ
ആഹ കുട്ട്യാള്ണ്ടോ
ആണ്ട്
ല്ലേ
സ്കൂളട്ട് വന്നാണ് എല്ലാരും ആ ശരി മക്കള്ല്ലേ
ഇല്ല ആയിട്ടില്ല ഇപ്പൊ പ്രഗ്നന്റ് ആണ് ആഹ് അതെ
അതെ
പിന്നെ ആ മൂന്ന് വർഷം.
ഷാവുന്നു ആ രണ്ടര വർഷമയി ആ ഏ എനിക്ക് മൂന്ന് മക്കള്ണ്ട്
ക്ക ഉം ഹസ്ബൻറ് നാട്ടിലാണോ
ആ അത് തന്നെ സ്കൂളില,
ഉം കുക്കിംങ്ങ് ഒക്കെ അറിയോ
ഓ
എല്ലാം അറിയായിരിക്കും മക്കളൊക്കെ ആക്കി കൊടുക്കണല്ലേ എല്ലർക്കും. ഉം
ഇപ്പ മഴക്കെ കാണല്ല അപ്പ കൊറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ടാക്കി.
ആണ്ല്ലേ
അരി വറുത്തിട്ട് കടലയെ. ഇതൊക്കെ ഇട്ട് കടലയും എള്ളും ശർക്കരയും ഒക്കെകൂടി പൊടിച്ച്
ആഹ് എനിക്കറിയില്ല അത് എങ്ങോട്ട്ഇല്ലാതെ തോന്നുന്നു അത് ഉണ്ടാവും എനിക്ക് അങ്ങനെ അറിയില്ല.
റേഷനരി ഇല്ലേ അത്. തെയ വെച്ചിട്ടിട്ട് ഒ വറക്ക വറുത്തെടുക, എന്നാല് ചോന്ന് ങ്ങനെ ഓരോന്നും പൊരിഞ്ഞ് വരും
അണ്ല്ലേ
അങ്ങനായിട്ട് അങ്ങനെ ചെരിഞ്ഞ് വെക്ക പിന്നെ അത് ചൂടാറിട്ട് മിക്സില് പൊടി
ആഹ് എന്നിട്ട്
അതില് ശർക്കരിം പിന്നെ മ്മ് കടലല്ലേ കപ്പലണ്ടി അതും. അത് കുറച്ച് വാങ്ങിയ വറുത്തിട്ട് അതും പൊടിച്ച് കൂട്ടാ.
ആഹ് അങ്ങനത്തെ എന്തോന്ന് ആക്കലുണ്ട് ഉമ്മാക്കി തരലുണ്ട്. അത് തന്നെയയിരിക്കും നല്ലത് എനക്ക്റിഞ്ഞുട അങ്ങനല്ലേ അങ്ങനെ.
എള്ളും ചെറിയ ജീരകം ആക ഇവിടെ ഇവിടെ എന്റെ വീട്ടിലാ.
ആഹ് നി
എന്റെ വീട്ടിൽ നിങ്ങളെ വീട്ടിൽ ആരള്ളത്, അല്ല ഹസ്ബൻറ്റിന്റെ വീട്ടിലാ ഉള്ളത്.
ആഹ് അവിടെ എത്ര പേരാ
പേര ഇവിടെ എട്ടു പേരുണ്ട്
ആണ് ല്ലേ
ഇനി സ്വന്തം വീടാണ് ഞാന് ഹസ്ബൻഞാൻന്റ് ജേഷ് ട്ടമാരും അനിയനും പങ്ങന്മാരൊക്കെ ണ്ട്.
അങ്ങനെ ഞാൻ എന്റെ വീട്ടിലാണ് ഇപ്പൊ ആഹ്. ഞങ്ങളെ നാട്ടിൽ അങ്ങനെ നിക്കല് ഇല്ല റെസ്റ്റ് ആണ്
ആഹ്
ഞങ്ങളെ നാട്ടില് കല്യാണം കഴിച്ച് പോയാലും അല്ല ല്ല ഞങ്ങളേ നാട്ടിലെ ഞങ്ങളേ വീട്ടിലേക്ക്
ആഹ്
എന്നാലും നിക്കലുണ്ട് ട്ടോ ഹസ്ബൻഡ് നാട്ടിലാ വർക്കെയുന്നേ അതോണ്ട് പോയി വരലും അങ്ങനെക്കെ ണ്ട് പക്ഷെ നമ്മടെ നാട്ടില് കല്യാണം കഴിഞ്ഞാല് നമ്മടെ വീട്ടിൽ തന്നെ നിക്കാ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരല്ലാണ് അങ്ങനെയാണ് ആഹ് നിക്കും
അവ്ട പിന്നെ അങ്ങന് തന്നെ ആയതോണ്ട് പ്രശ്നല്ലല്ലോ
ഹി ഹി അതില്ല
ഇവിടെക്കെ എപ്പളങ്കി ഒന്ന് വന്ന് പോയി പോരാന്നേ ള്ളൂ ങ്ങൾ തിരിച്ചയ്ക്കൂല്ലേ അങ്ങോട്ട് എപ്പളങ്കിലോന് പോയി പോരലേ
ഹ് ആഹ് അതെ ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിലൊക്കെ വരിയാണങ്കില് അങ്ങനെ ണ്ടല്ലോ എന്റെ ഹസ്ബന്റ് നാട്ടിലാണ് എന്റെ ജ്യേഷ്ഠത്തിന്റെ ഹസ്ബൻഡ് നാട്ടില് വന്നാല് അവിടെ പോയിട്ട് നിക്കും അത് രണ്ട് മൂന്ന് ദിവസൊക്കെ നിക്കു അധികം വടെ നിക്കും
അപ്പൊ ങ്ങക്ക് ഓരോരുത്തർക്കും പിന്നെ പിന്നെ അവിടന്ന് വീടുണ്ടാക്കി പോവചെയ്യലെ
ആഹ് അവിടുന്ന് വീട് ണ്ടാക്കി പോവാ ചെയ്യാ
ങ്ങള് എത്ര ആള് ണ്ട് മക്കള്
ഞങ്ങള് മൂന്ന് പേരാണ്
ആഹ് എല്ലാര്തും കഴിഞ്ഞോ
ഇല്ല രണ്ട് കഴിയാന്ണ്ട് ബ്രദറ് ന്റെ കഴിയാന്ണ്ട് മ്ഹ് ഉം
പിൻ സഫ് വണ്ടിരുലേ
ആഹ് അതൊക്കെ കൊടുക്കണം അതിവടെ മസ്റ്റാ റൂമിന്റെ കാര്യങ്ങളൊക്കെ മസ്റ്റാ വടെ
ആഹ്
ഉം മറ്റേ സ്ത്രീധനം അങ്ങനൊന്നും ചോദിക്കലില്ല അതൊന്നും ഇപ്പ ഇല്ല പണ്ട് ണ്ടായിരുന്നു
ആഹ്
ഇപ്പൊ റൂമ് നമ്മളന്നേ സെറ്റ് ചെയ്ത് കൊടുക്കണം അവര് ചോയി കോന്നില്ല പക്ഷെ നമ്മളെ നാട്ടില് ങ്ങനെയാണ് റൂമ് കൊട്ക്കണം
ഒരു റൂം മാത്രം മതിയാവോ ല്ലെങ്കില് അത് അതിനോടനുബന്ധിച്ച് അ സിറ്റോഓട്ടോ അങ്ങനെ എന്തോണ്ടോ
ഇല്ല അങ്ങനെയൊന്നുംല്ല റൂമ് പിന്നെ അറ്റാച്ചഡ് ആണെങ്കിൽ നല്ലത് ബാത്റൂമ് ഉള്ളതാണെങ്കിൽ നല്ലത് അങ്ങന ചെയ്താല് മം ഒരു മൂന്ന് ലക്ഷത്തിന് റൂമെങ്കില് ആ
പൊട്ടിക്കല്ലേ സമ്മ് സാമ്മ് അ ആ..
അതാണ് പാട്
ജേഷ്ടത്തിക്കും വേറെ വേണ്ടേ
ആഹ് ജേഷ്ഠത്തിക്ക് വേറെ റൂം എനിക്ക് വേറെ റും ജേഷ്ഠത്തിക്ക് അറ്റാച്ചഡ ആണ് എന്റെ അറ്റാച്ചഡ് അല്ല ആഹ് ബ്രദറിന്റെ ത് ങ്ങനെ ബ്രദറിന്റെത് അവിടെല്ലേ പെണ്ണിന്റെ വീട്ടിലല്ലേ ചെയ്യാ ഇവിടെയും ചെയ്യും ആഹ് അതെ
മം മം
അവിടെ ആക്കൊന്ന് അറില്ല നമ്മളൊന്നും പറയോന്നും വേണ്ട അവരന്നെ ചെയ്യലാണ്.. ഉം അതെ ആഹ... ആ ബ്രദറിന്റെ കല്യാണം അടുത്തായിട്ട് ണ്ടാവും..
ആഹ് അമ്മായി പോരും നാതും പോരോന്നും ണ്ടാവൂല...
അതില്ല ഞങ്ങൾ അവിടെ പോയി നിക്ക് ഞാ നിക്കും പിന്നെയും ഹസ്ബന്റിന്റെ വീട്ടില്..
ആ ഇപ്പ അയിന് അങ്ങനെന്നുല്ല അതൊക്കെ പണ്ടെയ്നി
ആ അതെ ഇപ്പൊ അവിടെന്ന്.. നിക്കുന്നില്ലല്ലോ അങ്ങനെ കൊറവല്ലേ നിങ്ങളെ നാട്ടിലും കുറവാന്ന് തോന്നുന്നു ഇപ്പൊ.. മുമ്പ് നല്ലോണം പോവാനേ പറ്റൂല അങ്ങനെക്കല്ലേ..
ആ ഇപ്പൊ അങ്ങനെന്നുല്ല നമ്മളെ ഇഷ്ടത്തിന് നിക്കെ പോ വൊക്കെ ചെയ്യാം... എങ്ങനെ ഒഴിവ് വ ഉണ്ടാവുമ്പൊക്കെ പോകും പിന്നെ ഇപ്പോ മക്കള് സ്കൂളും മദ്രസ ഒക്കെ ഉള്ളതോണ്ട് പ്രശ്നാണ്. അത് അതൊക്കെ ഹസ്ബൻഡിന്റെ വീട്ടില് ആയിരിക്കോല്ലോ എനിക്കെയ് പത്ത് കിലോമീറ്റർ ഉണ്ട് അത് സ്വന്തം വണ്ടി പോവാണെങ്കില് അല്ലെങ്കിൽ ബസ്സ് കേറി പോവാണെങ്കിൽ കൊറേ ദൂരാണ് മോൻ മൂന്ന് ബസ്സ്‌ മാറി കേറി പോണം
ശരിയാണ്‌ല്ലേ ഉം
പോണതോണ്ട് പ്രയാസം അറിയാത്തത്
ആഹ് അതെ ഉം
എപ്പളെങ്കിലൊന്ന് പോയി പ്പോരോള്ളു അ
ഉം ഉം അങ്ങനെ പറ്റുള്ളൂ കുട്ടിളൊക്കെ സ്കൂളിലൊക്കെ ചേർത്താൽ അങ്ങനെ പറ്റുള്ളൂ
ഊം
ഊം
പിന്നെന്താ പരിപാടിക്കെണ്ടായാലും അന്ന് കൊഴപ്പഞ്ഞ് ഇപ്പോ നാളെപ്പോ ശനി ആരോ വരുന്നുണ്ടോന് ങ്ങനെ ഗ്രൂപ്പിൽ ങ്ങനെ ചോയ്ച്ചോണ്ട് നിക്കാണ് ന്റെ വിട്ടിൽ ഞങൾ എട്ട് പെൺകുട്ടികളാ
ആണല്ലേ
ഏഹ്
നല്ല രസംണ്ടാവും എല്ലാരും കൂടുമ്പോ നല്ല രസല്ലേ ആഹ്
ഇപ്പങ്ങനെ ചോദിക്കും ഗ്രൂപ്പില് നാളെ ആര വരുന്നുണ്ടോന്ന്‌
ആഹ് അപ്പൊ നല്ല രസായിരിക്കും ഇവിടെയും എട്ടു പേരാണല്ലേ
ആ ഇവിടെ എട്ട് പേരാ ഇവിടെ അഞ്ചാണും മൂന്ന് പെണ്ണും ആണ് നമ് നമ്മളടെ എട്ട് പെൺകുട്ടികളന്നെ എല്ലാരുടെ കല്യാണം കഴിഞ്ഞോ ആഹ് എല്ലാരതും കഴിഞ്ഞ് ഉം ഏഹ് ചെറിയനത്തിന്റെതും കഴിഞ് ഞാൻ മൂന്നാമത്തെ ആളാ
ആഹ് അപ്പെല്ലാരും കൂടുമ്പോ നല്ലൊരു ഇത്ണ്ടാവും. വീട്ടിൽ നല്ല ഒണർച്ചയുണ്ടാവും.. ഇവിടങ്ങനെ ആരൂല്ല ഏട്ടത്തിക്ക് കുട്ടികളായിട്ടില്ല ആയിട്ട് വേണം ഇനി
ഏട്ടത്തിക്ക് ആയില്ലല്ലേ ഇല്ല ആയിട്ടില്ല ഏഹ് കല്ലിയാണം
രണ്ടാളും പ്രഗ്നന്റ് ആണ് ആ ഓഹ് അവൾക്ക് എട്ട് വർഷം. ആയിന്ന് തോന്നു എട്ട് വർഷയി കല്യാണം കഴിഞ്ഞിട്ട് എന്റത് മൂന്നാ ഇല്ല ജോലിയൊന്നും ഇല്ല. ഉം ഇനിപ്പം ജോലി നോക്കണം ന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അറിയില്ല.. വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ എന്തെങ്കിലൊക്കെ ഒരു ജോലി ഉള്ളത്. ആ ആ ഓൺലൈൻ എന്തെങ്കിലൊക്കെ ചെയ്യും അത് ചെറിയ ഒര് ഇതല്ലേ കിട്ടുന്നൊള്ളു.. ഇങ്ങനത്തെ സ്റ്റാറ്റസ് വർക്ക്‌ അങ്ങനത്തെ റീസെല്ലിംഗ് ങ്ങാ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യും അത് വല്യ ഇതില്ല സ്വന്ത
ആഹ്
കുപ്പാം ബ്രദറും ഗൾഫില് ഉമ്മ ഇവിടെ തന്നെണ്ട് ഉമ്മ ഹൗസ് വൈഫ് തന്നെയാണ്
ആ ആഹ്
ഊം ഹസ് ല്ല എന്റെ ഹസ്ബൻഡ് നാട്ടിലാണ് അവളുടെ ഹസ്ബൻഡ് മലേഷ്യയിലാണ്
ഏ എപ്പളാ വരരുത്
അവര് വണിയോറ ആവാനൊന്നും നിക്കലില്ല സ്വന്തം ഷോപ്പ് എന്താണ് അപ്പൊ അങ്ങനെ എടക്ക് വരും ആറു മാസ നിക്കാനാ അങ്ങനെ ആകുമ്പോ വരും എടക്ക് വണിയറ ആവുട്ടോ കൊറെേ ഇങ്ങനെ രണ്ട വർഷം മൂന്ന് വർഷം അങ്ങനെ നിക്കലില്ല
എമ് സ്വന്തം ബിസ്നസാവുമ്പോ അങ്ങന വരാലോ
ആ അതെ അവ്ടങ്ങനെ വേറാള് വേറാള് നോക്കലാ തോന്ന്ണ് ആറ്മാസം ഒരാള് പാർട്നറായിട്ട്ണ്ടാവുമ്പോ ഉം അങ്ങനാ തോന്ന്ണു എനിക്ക് വല്ല്യരിതിലറിയില്ല ഉം പിന്നെന്താ കൃഷിയൊക്കെണ്ടങ്ങക്ക്?
കൃഷി അങ്ങനൊന്നുല്ല വീട്ടാവശ്യത്തിന് എന്നാല് നമുക്ക് ഇപ്പൊ ആദ്യം ഇവിടത്തെ ഉപ്പ കൃഷി കാരനെന്നെ ആയിരുന്നു പിന്നെ ഉം അന്ന് പുള ചേമ്പ് അങ്ങനത്തെകളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു
ഉം ഉം
ഇപ്പം പിന്നെ ഒക്കെ വീടുകളായി. എല്ലാരും വീട് വെച്ചറ സ്വന്തം വീട്
ആഹ് അതെ
കൃഷി സ്ഥലായിട്ടില്ല
അല്ല ഇങ്ങള് ചെയ്യോ എന്തെങ്കിലും
ഞങ്ങള് ചെടി അങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനല്ലാതെ വലുതായിട്ടില്ല ഇപ്പൊ നമ്മള് ചട്ടിയില് അങ്ങനെ വെണ്ടയും കയ്പയും അങ്ങന് ത്തൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കണ്ട്
ആഹ് അങ്ങനെ ഞങ്ങളും ചെയ്യലുണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ട്ടള്ള കാര്യാ ഉമ്മാനെക്കെ കൂടിക്കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും ഉമ്മാണ് മെയിന് ചെയ്യല് അതെ ഞാനും പറിക്കാൻ മാത്രം പോവും
പറിക്കാൻ നല്ല രസാ അത് ഉണ്ടാക്കാൻ
ആ് അതെ ഈ ആ എനിക്കി ഈ പൂക്കളക്കാളും കൂടുതല ഇഷ്ട അങ്ങനെയുള്ളതാ അങ്ങനെ പച്ചക്കറികള് അങ്ങനെയൊക്കെ ആവുമ്പോ അത് പറിക്കാന് അതുകൊണ്ട് വെച്ച് കൂട്ടാന് അതൊക്കെ നല്ല ഇഷ്ടാണ്
ആഹ് പ്രാശ്യം നങ്ങക്ക് വേണ്ട നന്നായിട്ടുണ്ടായി
ആണല്ലേ ഞങ്ങക്ക് കോവ നല്ലോണം ഉണ്ടായി
ഏഹ്
അതും വല്യേത് ഉം അങ്ങനെ ചിലതൊക്കെ ചെയ്യാറുണ്ട് ഉം അപ്പൊ ശെരി ആയില്ലേ
ആ വാങ്ങിക്കോം
ആഹ്
ഉം